ഹലോ
ഹലോ
കേൾക്കാൻ പറ്റുന്നുണ്ടോ. എന്തൊക്കെയുണ്ട് സുഖല്ലേ.
ആഹ് സുഖയിട്ടിരിക്കുന്നു.
നമുക്ക് ഇന്ന് രോഗങ്ങളെ പറ്റി പറഞ്ഞാലോ.
പിന്നെന്താ ഞാൻ താല്പര്യപ്പെടുന്നുണ്ട്.
പണ്ട കാലത്ത് നമ്മുടെ അപ്പപ്പമാരായാലും അമ്മമാരായാലും അവർക്കൊന്ന് ഒത്തിരി അസ - സ്തകങ്ങളൊന്നും നമ്മൾ അത്ര പെട്ടെന്ന് കണ്ടിട്ടില്ല പക്ഷെ ഇ ഇപ്പ നമ്മുടെ കുഞ്ഞുങ്ങൾ തൊട്ട് മുകളോട്ടുള്ളവർക്കൊക്കെ ഓരോ ദിവസവും ഏതൊ - ക്കെത്തന്നെ അസുഖങ്ങളാണ് വരുന്നതെന്ന് പോലും നമ്മ ക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റാത്ത കാല കാലവാ അതിനോട് യോജിക്ക്ന്ന്ണ്ടോ
യോജിക്കുന്നുണ്ട് കാരണം ഇപ്പോ ഏ ആരെ നോക്കിയാലും ഇപ്പൊ രോഗങ്ങളാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് പണ്ടുള്ളാൾ ൾക്കാര് എനിക്ക് നോ എനിക്ക് തോന്നുന്നു ജോലിയുടെ ബലം കൊണ്ടായിരിക്കാം അവർക്കൊന്നും ഒരു വലിയതായ രീതിയിലുള്ള അസുഖങ്ങളൊന്നും കാണ ല്ല എന്നാ ഇന്നുള്ള കുഞ്ഞു കുട്ടികൾക്ക് പോലും ഷുഗർ, പ്രഷർ അങ്ങനെ മറ്റുള്ള ഒത്തിരി രോഗം കാണുന്നതായിട്ട് ഞാൻ കാണ്ന്നെ ഞാൻ ഒ ത്തിരി കണ്ടിട്ടുണ്ട് ഞാൻ
അതാ പണ്ടെന്ന് പറയുമ്പോഴത്തേക്കും ഒരു അസുഖം വരുന്നെന്ന് പറയുമ്പോ ഒരു വൈദ്യനെ കാണിക്ക പ്പഴേ മരുന്ന് കഴിക്ക ഭേദവാകുക പിറ്റേ ദിവസം ഏതൊക്കെ ഏതൊക്കെ ജോലിയിലാണോ ഏർ - പൊട്ടൊണ്ടിരിക്കുന്നത് അവിടേക്ക് പോകുക ഇന്ന്ന്ന് പറയുമ്പോ കുഞ്ഞു പൊടി കുഞ്ഞു തൊട്ട് ആറുമാസം തൊട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് വെരെ ഹൃദയ സ്തംഭനം മൂലമുള്ള അസുഖങ്ങള് കാരണം മരി ച്ചുന്ന് കേക്കുമ്പോ നമുക്ക് സത്യം പറഞ്ഞ അതിശയം തോന്നുന്നുണ്ട് കാരണം എന്ത് എ എന്താണ് ഇത്ര പെട്ടെന്ന് ഇങ്ങനെയൊക്കെ വരണ്ന്ന് പോലും നമുക്ക് അറിയാൻ പറ്റാത്ത അവസ്ഥയാ
അതെ കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ ഒരു ആരോഗ്യ സംബന്ധമായ ഒരസ് സുഖത്തിന് ആശുപത്രി ചെന്നപ്പഴത്തേക്കും കുഞ്ഞു കുട്ടി ഒരു വയസ്സുള്ള ഒരു കുട്ടി വയ്യാതെ ആ ആശുപത്രി കൊണ്ട് അവരെ അഡ്മിറ്റാക്കുവാണ് എന്ന് വെച്ചാ തരണം ചെയ്യാനുള്ള ആവതില്ല അവർ കാർക്കും തന്നെ ആ കുഞ്ഞുങ്ങക്കാണെങ്കിലും അവരുടെ മാതാപിതാക്കളുടെ മാനസികാവസ്ഥ കണ്ട്ട്ട് തന്നെ നമ്മക്ക് തീരെ സഹി ക്കാൻ പറ്റുന്നില്ല പിന്നെ പറയാനാണെങ്കിൽ എനിക്കറിയാവുന്ന ഒരു കുട്ടി ഒരു വയസ്സേ ആയിട്ടുള്ളൂ കഴിഞ്ഞ ദിവസം ആ ജന്നിസംബന്ധമായിട്ട് ആശുപത്രില് അഡ്മിറ്റായി ആ അവര്ടെയൊക്കെ മാതാപിതാക്കളുടെ മാനസികാവസ്ഥ നമുക്ക് തീരേം കണ്ട് നിക്കാൻ പറ്റുന്നില്ല ആ ഒരു അവസ്ഥയിലൂടെ ഇപ്പ എല്ലാവരും പ്പൊ ആ ഒരു അവസ്ഥയിലൂടെ കടന്ന് പോകുന്നത് കുഞ്ഞ് കുട്ടികൾക്ക് ഒത്തിരി രോഗങ്ങള് താങ്ങാൻ പറ്റാവുന്നതിലും അപ്പുറവാണ് ആ ഒരവ വസ്ഥയിലുള്ള ഓരോരുത്തരും കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്
ഏറ്റവും കൂടുതലും നമ്മക്ക് വെരുന്ന അസുഖങ്ങളെക്കാഴും കൂടുതല് നമ്മളെ വേദനിപ്പിക്കുന്ന നമ്മടെ കൂടെള്ളവർക്ക് വരുന്ന വേദന വയ്യാഴ്മകളാ ഏറ്റവും കൂടുതല് നമ്മടെ മക്കള് നമ്മള് ജീവിച്ചിരിക്കുമ്പോ നമ്മുടെ മക്കളെ എവടെ കൊണ്ടു പോയാലും നമുക്ക് രക്ഷിക്കാൻ കഴിയാത്ത അസുഖങ്ങള് വന്നാ ഏറ്റവും കൂടുതല് തകർക്കപ്പെടുന്നത് മാതാപിതാക്കൾ തന്നെ ആയിരിക്കും
അതെ അതെ അതെ കാരണം അന്ന് എനിക്കിപ്പഴും ഓർമ്മയുണ്ട് അ ആ മാതാവ് അത്രയും ദുഃഖിച്ച് വിഷമിച്ച് ആ കുഞ്ഞിനെ എടുത്തോണ്ടോടി കാരണം എന്റെ കുഞ്ഞിനൊന്നും വരരുത് കാരണം തനിക്കെന്ത് വന്നാലും തന്റെ കുഞ്ഞിനൊന്നും വരരുത് എന്നുള്ള രീതിക്ക ഏതൊരു മാതാപിതാക്കളും ആഗ്രഹിക്കുന്നത് എന്തും തനിക്ക് വന്നോട്ടെ തന്റെ മക്കക്ക് വരരുത് പക്ഷേ ഈയൊര് കാ ഈയൊര് കാലാവസ്ഥയുടെയാണോ അതോ ഈയൊരു എന്താ പറയാ ഈയൊര് യുഗ ത്തിന്റെ ആണോ എന്താണെന്ന് അറിയത്തില്ല എല്ലാം കുഞ്ഞു കുട്ടികളിലാണ് ഏർപ്പെടുന്നത് മൊത്തം അസുഖങ്ങളാണെങ്കിലും എന്ത് എന്തൊരു വല്ലായ്മയാണെങ്കിലും അതെല്ലാം കുഞ്ഞ് കുട്ടികൾക്കാണ് വരുന്നത് പണ്ടുള്ള കാലത്ത്ന്നാ ഇതൊന്നും കേട്ടറിവ് പോലും ഇല്ലാത്ത കാര്യങ്ങളാ പണ്ട് കേക്കാത്ത ഒത്തിരി രോഗങ്ങളെ പറ്റി ഈ ഒരു കാലഘട്ടത്തിൽ നമ്മള് കേട്ട് വരുന്നുണ്ട്
അത് തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ഫുഡിന്റെ തന്നാന്ന് പണ്ടൊക്കെന്ന് പറയുമ്പോ ഒരു ചോറ് ഒരു കറി അല്ലെങ്കി ഒരു ചീനി പുഴുങ്ങിയത് അങ്ങനെ ആവുമ്പോഴത്തേക്കും പണ്ടുള്ളവരുടെ ഫുഡ് തീറ്റി തീർന്ന് അവര് വേറൊള്ള ഫുഡ് എന്ന് പറയുമ്പോഴത്തേക്കും അങ്ങനെ വേറൊന്നും നമ്മൾ പ്രത്യേകിച്ച് കേട്ടിട്ടില്ലാരുന്നു പണ്ട് കാലത്തൊക്കെ പണ്ടുള്ള അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും ഏറ്റവും കൂടുതൽ പറയുന്നത് അവര് കഴിച്ചത് ചോറ് മീൻ കറി ചേമ്പ് അങ്ങനെയുള്ള പേടി നമ്മുക്ക് അപ്പൊ എങ്ങനെ എന്തൊ ക്കെയാണോ സുലഭമായി കിട്ടിക്കൊണ്ടിരുന്നത് അതായത് അവർ കൃഷിയിടത്തിലും പറമ്പിലും എന്താണോ ഉള്ളത് അതാണ് അവര് കൂടുതലും കഴിച്ചോണ്ടിരുന്നത് പക്ഷെ എനിക്ക് തോന്നി ഇപ്പ നമ്മടെ ഏറ്റവും കൂടുതൽ ഈ ഫാസ്റ്റ് ഫുഡിന്റെതാണോ എൻ ഫാസ്റ്റ് ഫുഡിന്റെ അധീനത കൂടുതലായത് കൊണ്ടായിരിക്കാം നമുക്ക് ഏറ്റവും കൂടുതല് ഇപ്പൊ ഏറ്റവും കൂടുതലൊരു ഇരുപത് വയസ്സ് തൊട്ട് തുടങ്ങുവാന്ന് തോന്ന് പ്രഷറ് ഷുഗറ് അങ്ങനെ വേണ്ടാ എന്തെല്ലാം ഒരു ഒരാക്ക് വരാൻ പറ്റുവോ അതെല്ലാം ഒരു ചെറുപ്പക്കാരിലാണ് ഇപ്പ ഏറ്റവും കൂടുതൽ പ്രഷറ് ഷുഗറ് എല്ലാം വരുന്നത് അതേപോലെ തന്നെ ചുമ്മാതാരോഗ്യവാനാണെന്ന് ആരോഗ്യവാനാണ് എന്നും പറഞ്ഞ് ജിമ്മിൽ പോകുന്ന ആൾക്കാർക്ക് വരെയാണ് ആ ജിമ്മിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെ ഹൃദയ സ്തംഭനം മൂലം അവര് പെട്ടെന്ന് മരിക്കുന്നത്
അതെ അതെ ഞാൻ ഇപ്പ എനിക്ക് തോന്നുന്നതെന്ന് വെച്ചു കഴിഞ്ഞാ പണ്ടുള്ള ആൾക്കാരെല്ലാവരും വീട്ടുവളപ്പിൽ തന്നെ അവർ ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും നട്ട് വളർത്തിയിരുന്നു ഇന്നുള്ള ആൾക്കുകൾക്കൊന്നും അതിന്റേതായ സമയമില്ല ഒന്നിനും ഒന്നിൻ്റെതായ ഒരു സ് സമയവുംഇല്ല എല്ലാവരും തെര ക്കുകളിലാണ് അവരവരുടേതായ ജോലി തിരക്കിലാണ് പണ്ടുള്ള ആൾക്കാര് എല്ലാത്തിനും സമയം കണ്ടെത്തി ആ ആഹാര സാധനങ്ങളാണെങ്കിലും എല്ലാം അവര് തന്നെ ഉല്പാദിപ്പിച്ചെടുക്കുന്നതുകൊണ്ട് അവർക്ക് അതിന്റേതായ ഒരു രോഗങ്ങളോ മറ്റൊന്നും തന്നെ അവര് അനുഭവി ഇന്നാ ഇന്നത്തെ കാലത്തുള്ള ആൾ ക്കാരെല്ലാം ജങ്ക് ഫുഡ്സിന്റെ പൊറേനാണ് നടക്കുന്നത് മൊത്തം എല്ലാവരും ഒരു സമയം ആഹാരം വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ തന്നെ ഇന്ന് സ്വിഗ്ഗി സൊമാറ്റോ പോലുള്ള എന്തെങ്കിലും ആപ്പുകളൊക്കെ ആശ്രയിച്ച് അവര് ഫുഡ് കഴിക്കുകയാണ് അതനുസരിച്ച് രോഗം വ്യാപിച്ചുകൊണ്ടും രോഗം വർധിച്ചുകൊണ്ടും ഇരിക്കുയാണ് അത് തന്നെയാണ് ഒരു തൊണ്ണൂ ശതമാനവും സാധ്യത സാഹചര്യം വക്കുന്നത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ്
ആഹ് താങ്കൾ പറയുന്നത് ഞാൻ യോജിക്കുന്നു അതും മാത്രമല്ലായി ഇപ്പ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഇപ്പം എല്ലാരും കൂടുതലും പറയുന്നു ലൈഫ് ആസ്വദിക്കുകയാണ് ലൈഫ് ആസ്വദിക്കുകയാണ് പക്ഷെ എനിക്ക് ഈ ലൈഫ് ആസ്വദിക്കുക എന്ന് പറയും തോറും ആന്ന് തോന്നുന്നു ഓരോ രോഗങ്ങള് ആ ആ രീതി ക്കുള്ള കൂടുന്നത് പണ്ടൊക്കെന്ന് പറയുമ്പോഴത്തേക്കും നമ്മള് വീട്ടിലുള്ള ഫുഡ് അത് ഇത് എല്ലാം നമ്മുടെ കുടുംബാംഗങ്ങളെല്ലാം ഒരുമിച്ചിരുന്നായിരുന്നു ഫുഡ് കഴിക്കുന്നത് ഇപ്പോഴെന്ന് പറയുന്നത് പൊറത് ത്തുപോകുക എന്താണോ അപ്പൊ നമ്മുടെ കണ്ണി കാണുന്നത് അത് നല്ലതോ ചീത്തയോ എന്ത് വെഷം ചേർത്തതാണോ അത് അതൊന്നും നമ്മൾ അറിയുന്നില്ല അതൊക്കെ നമ്മള് മേടിച്ച് കഴിച്ചിട്ട് പറയും നമ്മൾ ലൈഫ് ആസ്വദിക്കുകയാണ് അത് സത്യം പറഞ്ഞ എനിക്ക്
പണ്ടത്തെ കാലത്തൊക്കെ ഫുഡ് പോയ്സനെ പറ്റി കേട്ടറിവ് പോലും ഇല്ല എന്നാൽ ഇന്ന് ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു വാക്യം ഫുഡ് പോയ്സൺ ആണ് ഫുഡ് പോയ്സൺ അടിച്ചതാ ഫുഡ് പോയിസൺ അടിച്ചതാ ഫുഡ് പോയ്സൺ എന്തുകൊണ്ട് വന്നു എന്നീ കഴിക്കുന്നവരാരും ചിന്തിക്കുന്നില്ല പണ്ടുള്ള ആൾക്കാർക്ക് വന്നു വരുന്നില്ല ഇന്നുള്ള ആൾക്കാർക്ക് എന്തുകൊണ്ടത് വന്നു എന്നാണ് അതിനെപ്പറ്റി ചിന്തി ക്കേണ്ടത് എല്ലാവരും പറയുന്നത് ഫുഡ് പോയിസൺ അടിച്ചാണ് ആ കൊച്ചിനെ ആശുപത്രിയിലാക്കി അല്ലെ ഫുഡ് പോയിസൺ അടിച്ചാണ് അവരെ ആശുപത്രിയിലാക്കി എന്തുകൊണ്ട് ഈ ഫുഡ് പോയ്സൺ വന്നു പുറത്തൊന്ന് ആഹാരം മേടിച്ച് കഴിച്ച് അതിന് പകരം വീട്ടിലിരി ഇത്തിരിയിട്ട് ചോറ് വെച്ചോ കഞ്ഞി വെച്ചോ കുടിച്ചിരുന്നെങ്കിൽ അത് വരില്ലായിരുന്നല്ലോ
പുറത്തുന്ന് മാവ് മേടിക്കുന്നു അരി അരി ഉഴുന്ന് ആട്ടാൻ അമ്മക്കായാലും അച്ഛനായാലും സമയമില്ല അവര് ജോലിക്ക് പോകുന്നവര് വന്ന് മാവ് മേടിച്ച് അതിൽ നിന്ന് ആഹ് എങ്ങാണ്ട് ഉണ്ടാക്കി കഴിച്ചു ഒരു കുടുംബത്തിലെ നാലു പേരെങ്ങാണ്ട് ഇതിന്റെ ഇടയ്ക്ക് മരിച്ചൊരു വാർ ത്ത ഞാൻ കേട്ടായിരുന്നു അതുപോലെ തന്നെ ഏഹ് എന്തോ എന്തോ എന്തോ ഏതോരു ഫുഡ് കടയിൽന്ന് മേടിച്ച് കഴിച്ചിട്ട് അതിനകത്തെങ്ങാണ്ട് എലിവിഷത്തിന്റെ എന്തോ ഒരു കണ്ടന്റ് ഉണ്ടായിരുന്നു അതിലൂടെ ഇതേ കൂട്ട് ഈ ദിനംപ്രതിം നമ്മൾ ഓരോരോ വാർത്തകൾ കേട്ടുകൊണ്ട് ഇരിക്കാ ഏറ്റവും കൂടുതൽ നമ്മൾ പുറത്തുന്ന് ഫുഡിന്റെ സ ഫുഡ് മേടി കയും അതിന് ആ ആ രീതിക്കുള്ള സാധനങ്ങൾ വീ വീലോട്ട് മേടിച്ചൊണ്ട വന്നാണ് നമ്മുടെ മരണത്തെ വീട്ടിലോട്ട് വി
അതെ അതെ അതെ കാരണം ഇന്ന് ഈ എല്ലാവരുടെയും ഈ ലോകത്തിലുള്ള ഒരുപക്ഷെ ഒന്നാലോചിച്ച് കഴിഞ്ഞാൽ എന്റെയോ തന്റെയോ ഭാഗത്ത് തക്കെയുള്ള മിസ്റ്റേക്കുകളാണിത് കാണിക്കപ്പെടുന്നത് കാരണം ഇന്ന് അങ്ങനെ ഒരു അസുഖം വരാൻ കാരണമാവുന്നത് നമ്മൾ തന്നെ വരുത്തി വെക്കുന്ന വിനയാണ് മറ്റേ മറ്റൊരാളായിട്ട് നമ്മൾ നിർബന്ധിക്കുന്നതല്ല നമ്മൾ തന്നെ പോയ ഓരോന്ന് ഒപ്പിച്ചു വെക്കുന്നതാണ് ഏ പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ സുരക്ഷിതരാക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ് പണ്ടുള്ള ആളുകളും പറയുന്നത് പോലെ കുഞ്ഞുങ്ങൾക്ക് മധുരവും അത് ഇതുമെല്ലാം കൊടുത്ത കഴിഞ്ഞാൽ കുഞ്ഞിലെ തൊട്ട് അവർക്ക് അസുഖങ്ങൾ കൂടിക്കൂടി വരുത്തതേ ഉള്ളൂ എന്നാ അവര് ചോദിക്കും പണ്ടുള്ള ആളുകള് ഇതൊന്നും കൊടുത്തിട്ട് കുഞ്ഞുങ്ങൾക്കൊന്നും വന്നല്ലേ ചിലപ്പോൾ അതിന്റെ വിനയ ആരിക്കാം ഇന്ന് അവര് പ്രഷർ ഷുഗറും അനുഭവിക്കുന്നത്
ആയിരിക്കാം പക്ഷെ എങ്കിൽ പിന്നെയും നമ്മള് കുറച്ച കൂടി നമ്മുടെ മക്കുടെ കാര്യത്തിൽ ഇതാക്കിയ കുറച്ചും കൂടെ അസുഖങ്ങൾ മാറുംന്ന് എനിക്ക് തോന്നുന്നു കാരണം ഏറ്റവും കൂടുതൽ ഇപ്പൊ രക്ഷിതാക്കൾക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ വയ്യ
വയ്യ അതെ അതെ സത്യവാണ് ഞാനും അതന്നെ പറയാൻ വന്നത് ഇന്നുള്ള ആൾക്കാർക്ക് ഫുഡ് ഇണ്ടാക്കി കൊടുക്കൻ സമയവില്ല ഒന്നിനും സമയവില്ല എല്ലാവരും
പടിപ്പിക്കുമ്പോൾ ആഹ് സ്കൂളിൽ നമ്മൾ വിടുന്നു. അവിടെ കാന്റീനുണ്ടെങ്കി അവിടുന്ന് പൈസ കൊടുത്ത് അവിടുന്ന് കഴി ച്ചോ അവിടെ എന്ത് ഏതൊക്കെ രീതിള്ള വെള്ളവാണ് ഏതൊക്കെ രീതിയിലുള്ള ഫുഡ് കൊണ്ടുവന്നാണ് കൊടുക്കുന്നതെന്ന് പോലും നമുക്ക ക്കറിയത്തില്ലാ അതില് കൂടെ ചിലപ്പോ കുഞ്ഞുങ്ങൾക്ക് ഫുഡ് പോയ്സ്
അതെ അതെ ഇതൊക്കെ രോഗത്തിലേക്ക് വഴി വെക്കുന്ന ഓരോ കാര്യങ്ങളാണ് നമ്മൾ തന്നെ സുരക്ഷിതരാ കാണുന്നതേ ഉള്ളൂ നമ്മടെ മക്കക്ക് ന്ദ് സ്കൂളിൽ പോകുമ്പോഴാണെങ്കിലും നമ്മള് ഹൈജീനിക്കായിട്ട് ഫുഡ് ഇണ്ടാക്കി കൊടു ത്ത് വിടുമ്പം നമുക്കൊരു സേഫ്റ്റിയാണ് കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾ പുറത്തന്നൊന്നും കഴിക്കുന്നില്ലന്ന് നമ്മൾ ഉറപ്പാക്കുവാണ് അപ്പൊ നമ്മടെ കുഞ്ഞിന്റെ കാര്യം അവിടെ സേയ്ഫായി അങ്ങനെ എല്ലാ മാതാപിതാക്കളും ചിന്തിച്ചു കഴിഞ്ഞാൽ തൊണ്ണൂറ് ശതമാനവും കുഞ്ഞുങ്ങളെ രോഗങ്ങളിൽ നിന്ന് മാറ്റാൻ പറ്റും
അത് സത്യവാ എന്നാൽ ഇപ്പോഴത്തെ സമൂഹത്തിന് ഒ ട്ടും സമയവില്ലെന്ന് വേണമെങ്കി തന്നെ പറയാം എന്താണോ കൈയി കിട്ടുന്നെ എ എന്താണോ കയ്യിൽ അ പെട്ടെന്ന് തന്നെ ലഭ്യമാകുന്നത് അത് കഴിച്ച് വീട്ടുകള്ളവരായാലും കുഞ്ഞായാലും പ്രായവായവരായാലും എല്ലാം ആ രീതിക്ക് പോകുന്നുണ്ട് പണ്ടൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഫുഡ് ഉണ്ടാക്കാൻ നമ്മൾ ഇന്ന ടൈം എടുക്കും ഇന്ന ടൈം എടുത്താലേ ആ ഫുഡ് ഉണ്ടാവും ആ രീതിക്കുള്ള വൃത്തി വൃത്തിം ഉം വൃത്തിയായിട്ട ആ ഫുഡ് ഉണ്ടാക്കിയെങ്കി മാത്രമേ നമ്മൾ എല്ലാവർക്കും സെർവിയതൊള്ളൂ ഇപ്പഴന്ന് പറയുന്ന ഓരോ കടകൾ കണ്ടാ നമുക്കവിടെ കെയറാൻ തോന്നതില്ല പക്ഷെ ഏറ്റവും കൂടുതല് പൈ നമ്മള് കയ്യിലരിക്കുന്ന പൈസ കൊടുത്താണ് ഇങ്ങനെള്ള അസുഖങ്ങളെല്ലാം നമുക്ക് മേ വരുത്തി വെക്കുന്നത്
അതെ ഈ അസുഖത്തിന്റെ കാര്യത്തില് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഹൈജീനിക്കായിട്ടെ എപ്പോഴും ഇരിക്കാ എന്നുള്ളതാണ് നമ്മടെ പരിസരം നമ്മടെ വീട് ആഹ് ഹ് വൃത്തിയായിട്ട് വെക്കാ പിന്നെ നമ്മളെ അഥവാ നമുക്ക് ഒരത്യാവിശ്യ ഘട്ടത്തിൽ പുറത്ത്ന്ന ആഹാരം കഴിക്കേണ്ടി വന്നാലും നമ്മള എപ്പോഴും ഹൈജീനിക് ക്കായിട്ടുള്ള ഒരു ഹോട്ടലി നിന്നാണെങ്കിൽ ഫുഡ് കഴിക്കുന എന്നുണ്ടെങ്കി ഒരു ഹ് അമ്പത് ശതമാനം നമ്മൾ നമ്മടെ കാര്യം സേഫ് ആയിട്ട് നോക്കി പോകാവുന്നതാണ് അങ്ങനെയൊക്കെ ഇപ്പഴ്ത്തെ ആൾക്കാർക്ക് ശ്രദ്ധിക്കാനോ ഒന്നിനും സമയ ഇല്ല തോന്നുന്ന